കേൾക്കാനില്ലേ?
ആഹ് കേക്കാം കേക്കാം കേക്കാവോ
ആഹ് ആഹ് ആഹ് കേക്കണണ്ട് കേക്കണണ്ട്
ആഹ് സുഖായിട്ടിരിക്കുന്നോ?
ആഹ് സുഖായിട്ട് ഇരിക്കണു. എന്താ ങ്ങടെ വിശേഷം?
നല്ല വിശേഷാണ്. ഇങ്ങനെ പോകുന്നു അവടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ?
ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്.
അതെ അതെ അതെ ഭയങ്കര ചൂടാണ്. എഹ് നല്ല കാലവർഷവാന്ന് കേ അറിയാം. പക്ഷേ ഭയങ്കര ചൂടാണ്. മഴയില്ലല്ലോ മഴ കൊറവല്ലേ
യകാരണെ
ആണല്ലേ ആഹ് ആഹ് ഇവിടെ ഭയങ്കര ചൂടാ മഴയില്ല മഴ കൊറവാണ് ഇല്ലില്ല മഴ കൊറവാണ് അഹ് ജൂൺ തൊടങ്ങി ഇപ്പോ ഒരു രണ്ടാഴ് എങ്ങാണ്ട് പോ ഇച്ചിരി മഴ ഇണ്ടായിര്ന്നു. ആഹ് മഴ ഇണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മഴ ഇ ഇല്ല. ഭയങ്കര ചൂടാ പറ്റത്തില്ല ഒരു രക്ഷയില്ല. അതെഅതെ അതെ ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങന മാറി മാറി വര്ന്നത് കൊണ്ടല്ലേ ഓരോ അസുഖങ്ങളൊക്കെ വര്ന്നേ
അതായപ്പൊ ഒരു പനീന്റെ സീസൺ ആണല്ലോല്ലാ
ആ അതെ അതെ പനിയാണ് എല്ലാവർക്കും പനിയാണ് എനിക്കൊ പനി വന്നിട്ട് പനി കുറഞ്ഞി രണ്ടാഴ്ചയായിട്ടും അതിന്റെ ആായിട്ടുള്ള ക്ഷീണവുംദ് ബുദ്ധിമുട്ടുകളൊന്നും മാറിയിട്ടില്ല
എനിക്കും അങ്ങനെ തന്നെയരുന്നു കഴിഞ്ഞ ദിവസം പനി വന്നോ പനി രണ്ടു ദിവസം ഉണ്ടായള്ളു ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് പോയില്ല പിന്നെ അങ്ങോട്ട് ഒരാഴ്ച കച്ചോളം തണ്ടവേദന തലവേദനക്ക പക്കെട്ട് ചലച്ച വർഷം ചുമ ചുമ പിന്നെ രണ്ടാഴ്ച ആായിണ്ടാ മാറിയത് ആ അങ്ങനെ ആഹ ചുമക്ക് പിന്നെ ചുമ വന്നന്നെ കൊറച്ച കല്
അതെ അതെ അതെ എനിക്കുംുമ െയാണ് ചുമ വന്ന കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര പാടാ ഈ പാന എ പാന ശരീര വേദനയൊക്കെ മാറിിക്കളയും പക്ഷെ ഈ ചുമ രണ്ട് മാസം ഒക്ക അങ് വായിട്
അതെ ഈക്ലാസ് ക്ക ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങന സ് ക്ലാസസ് ക്ലാസ് എടുത്തോണ്ടുന്ന സമയ അവ ഇങ്ങന ചമിച്ചൊണ്ട്
ആ അതെ അതെ അതെ അതെ അതെ ഒത്തിരി നേരം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർത് താരം പറഞ്ഞോണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ ചുമ കയറി വരും ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കാണേലും എവിടെേലും ഒക്കെ ആ ഞാൻ ടീച്ചറാണ്
എന്താ ഏത് സബ്ജക്ടാ പഠിപ്പിക്കുന്നത്
ഞാന് മാക്സ്
മാക്സല്ലേ
ആ മാത്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണല്ലേ ഏത് സബ്ജക്ട് ആണ്
ഞാനേ ഏ ത് എന്താ പറയാ പഠിക്ക് ആണ്. കോഴ്സ് ഒക്യുേപേഷണൽ തെറാപ്പി ന്ന് പർഞ്ഞൊരു കോഴ്സ് പഠിക്ക്.
പഠിച്ചോണ്ടിരിക്ക ശെരി ശെരി ശെരി ഉം ആണല്ലേ ശെരി ശെരി.
നാല വർഷം ഇണ്ട്. അ ആറ് മാസം ഇന്റേൺഷിപ്പും കൂടി ഇണ്ട്.
ഇണ്ടല്ലേ? ഉം
പിന്നെ യാത്ര ചെയ്യാ ഇഷ്ടാണോ?
ആ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടാണ്.
എവിട്ക്കാണ് യാത്ര എവിട്ക്കൊക്കെ പോയിട്ട്ണ്ട്?
ഞാന് അങ്ങ് പയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടോള്ള കാര്യ ര്യങ്ങള് നമുക്ക് പെട്ടെന്ന് കിട്ടാനെക്കെ പയങ്കര ബുദ്ധിമുട്ടല്ലേ? ഹ് ഹ് ഹാ ഹ അതെ അതെ അതെ കഴിഞ്ഞ ഈ അവധിക്ക് മൂന്നാർക്ക് പോയി. ഏഹ് മ് ബൈ ബൈക്ക തന്നെ പോയി. അത് നല്ലായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് എവിടേക്കും പോകാനായി മറ്റേ ലോങ് ട്രിപ്പ ഒക്കെ ഒന്നും പോകാനായിട്ടൊന്നും സാഹചര്യം ഒത്തില്ല. ട്ടിയില്ല. ഇന്ന പൊതുവേ നമക്ക് അങ്ങനെയല്ലേനം ആ ഒരു കൊച്ച്ണ്ട്. ഒരാൺ കൊച്ച്ണ്ട്.
ആഹ് ആ അപ്പ ബ ബൈക്കില് കുട്ടിട കുട്ടീനെ തന്നെ പോയി.
അതെ അതെ ഞങ്ങള് ഏയ് കുഞ്ഞ് ജനിച്ച് അവന് എട്ട് മാസം ആയപ്പ തന്നെ കൊടേക്കനാല് പോയി. അത് ഇതുപോലെ ഒരു തണ്പ്പ് സമയത്തായിര്ന്നു. ഞങ്ങല അങ്ങനെ ഒരു അഡ്വെഞ്ചർ ട്രിപ്പ് ഒക്കെ ഞങ്ങള് ശേ റെഡിയാക്കി അങ്ങ് പോയതായിരുന്നു ആഹ് പ്ലാൻ ചെയ്ത് എങ്ങനെ പോയി. ഇപ്പ പിന്നെ അവൻപ്പ സെക്കൻഡ് സ്റ്റാഡേർഡ് ആയി. പിന്നെ ഓയോ പിന്നെയും കൊഴ ഇപ്പ ഇല്ലല്ല ഇപ്പ നമുക്ക് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ട്ട് വന്നു. യാ- ത്ര ചെയ്യാനക്കെ പയങ്കര ഇഷ്ടാണ്.
ഞങ്ങളിപ്പോ ഈ വെക്കേഷന് പറഞ്ഞ പോലെ കൊടൈക്കനാല് പോയിട്ടുണ്ടായിരുന്നു വീട്ടിന്ന്
ആണല്ലേ ആരൊക്കെയുണ്ട് വീട്ടില്
വീട്ടിൽ ഉമ്മ ഉപ്പാ ഞാന് അനിയത്തി അനിയൻ
ആഹ് ശരി ശരി ശരി അനീത്തി അനിയന് എന്ത് എന്ത് കാട്ടുണു പഠിക്കണോ
അനി അനിയത്തി ഇപ്പ പ്ലസ് ടൂല് അനിയന ഇപ്പൊ ടെൻത്തില്. ആ അങ്ങനെ വേറെ പിന്നെന്താ ഏറ്റവും ആദ്യ- ആഗ്രഹം പോകവാൻ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ഏതാ
എനിക്ക് കുഞ്ഞു നാള് മുതൽ തന്നെ പോകാൻ ആഗ്രഹമുള്ള സ്ഥലം കാശ്മീര് ഭയങ്കര ആഗ്രഹാണ് പോണം കാശ്മീർ പോണം ബാംഗ്ലൂർ പോണന്ന് ആഗ്രഹണ്ട്
ആഹ പോയി ബാംഗ്ലൂര് പോയിട്ടുണ്ടോ
ഇല്ലല്ല പോയിട്ടില്ല
ആ കേരള ഇന്ത്യക്ക് പൊറത്ത് അങ്ങനെ നോക്ക ക്കാച്ചാല്
അങ്ങനെ ഇതുവരെ അത്രയും ഒന്നും ചിന്തിച്ചിട്ടില്ല ഐഫിൽ ടവർ കണാൻ പോണോന്ന് ആഗ്രഹണ്ട് അല്ലാണ്ട് വല്യ വല്യ അത്രയും വലിയ ആഗ്രഹ ങ്ങളൊന്നില്ല കുഞ്ഞ് കുഞ്ഞ് അങ്ങനെ
നമ്മള് വല്യ വല്യ വല്യ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ വെക്കണം. എന്നാല അടുത്ത്ക്കെങ്കിലും നമ്മക്ക് എ
പറ്റൊള്ളൂ അത് ശരിയാണ് കല്യാണ ഒക്കെ കഴിഞ്ഞ് കുടുംബങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആണല്ലേ അത് നല്ലാണ്. മാര്യേജ് ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പഴ തേയ്ക്ക് നമ്മക്ക് അവ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുക അത് തന്നെ നമ്മുടെ ഒരു ലൈഫ് ലൈഫ് സ്റ്റായിലായി മാറുംല്ലേ പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ തപ്പി നോ പോകാനുള്ള ഒരിതൊന്നും നമുക്ക് കിട്ടണില്ല
ആഹ ആഹ അങ്ങനെ വരും പറഞ്ഞു ഇങ്ങൾ യൂ പി എൽ പി ഹൈസ് സ്കൂൾ എങ്ങനെ ഏതാ ഭാഗം?
ഞാൻ എൽ പിയാ എൽ പിയിലാ ഇപ്പൊ പഠിപ്പിക്കണത് എൽ പിയിലാണ്
ആ ആ ഇനീ അതിങ്ങനെ ഏഹ് ഇതായി വെരാണ്.
എന്തോ?
ഇനി അതിങ്ങനെ കേറി കേറി വെരാണോ ചെയ്യാ? പീച്ചിങ്ങേ
അല്ല ഞാൻ പഠിച്ചത് എൽ പി യു പി രണ്ട് പഠിപ്പിക്കാം പഷേ ഞാൻ കേ ഞാൻ കയറിയ സമയത് ഇത്ത ഞങ്ങടെ സ്കൂളിലെ എൽ പി സെക്ഷനിലായിരുന്നു വേക്കൻസി ഒണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ കേറി അങ്ങനെ കേറി പിന്നെ അങ്ങനെ അങ്ങനെ തന്നെ ഇപ്പൊ ആ അടുത്തന്നെ ഏഹ് ള്ള സ്കൂളാണ് കൊച്ചും ഞാൻ പഠി പ്പിക്കുന്ന സ്കൂളി തന്നെയാണ് രണ്ടേരും ഒരുമി മിച്ച് പോവും ഒരുമിച്ച് വെരും അങ്ങനെ പോണു. അങ്ങനെ അവന് ലീവുള്ള ദിവസം നമുക്ക് ലീവ് ങ് ഹ അങ്ങനെ പിള്ളേരുടെ കാര്യം കൊച്ചിന്റെ കാര്യം നോക്കാൻ പറ്റും വീട്ടിലെ കാര്യം നോക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെ പോണു.
ആ ആ അങ്ങനെ പിന്നെ പിന്നെന്താ എന്താ ഇഷ് കൊഴപ്പില്ലാണ്ട് പോണു. ഇപ്പം എക്സാം ആണോ? ഏഹ് ഓഗസ്റ്റില് എക്സാമാണ് ആ ആ
ശെരി ശെരി
ഏഹ് ഇനിപ്പ നാളെ ഇന്റേണൽ എക്സാമാണ്.
ആണോ?
ആ ഞമക്ക് പിന്നെ ഇന്റേണൽ എ ഇന്റേണൽ എക്സാമിന്റെ മാർക്കൊന്നല്ല ഇന്റേണൽ മാർക്കായിട്ട് അവര് ആഡെയ്യാ അവർക്ക് തോന്നിയ മാർക്കാ ആഡെയ്യാ, ഫസ്റ്റ് ഇയറൊക്കെ ഭയങ്കര പഠിപ്പായിരുന്നു ഇന്റേണൽ എക്സാംന്ന് കേക്ക്മ്പോ.
ആ അത് അത് കഴിഞ്ഞേ പിന്നെ ഏത് കോളേജിലാണ്?
ഞാനിപ്പോ ഏ ഈറോഡൊരു കോളേജിലാ.
ആണല്ലേ അവിടെ തന്നെ സ്റ്റേ ആണോ ഫാമിലി ആയിട്ട് അവിടെ ആണോപ്പം സ്വന്തം നാട് എ
ഏയ് സ്വന്തം നാട് കേരളം തന്നെ തൃശ്ശൂര് തന്നെയാണ്
ആണല്ലേ അപ്പോ ഫാമിലി ആയിട്ട് ഇപ്പ അവിടെ സെറ്റിൽ ആയോ ഈറോഡില്
ഏയ് അല്ലല്ല ഇവിടെ എങ്ങനെയാച്ചാല് എന്താ പറയാ ഏ നമ്മളരു റൂം എടുത്തിട്ട് ഹോസ്റ്റലായിരുന്നു പിന്നെ റൂം എടുത്തിട്ട്
ആ
ഒരു ഓണർ ഓണർ താഴെ മോളില് രണ്ട് റൂം ആ റൂമില് നമ്മള് നിൽക്ക നമ്മൾ ഫുഡ്ണ്ടാക്കാം നമുക്ക് അടുക്കളയും ഹോള് റൂമ് ഒക്കെയിട്ടൊരു സംഭവം അവിടെ അവർക്ക് താഴെ റെന്റ് കൊടുക്ക അങ്ങനെ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ
ആ ആ ശരി ശരി അപ്പ പഠിക്കാൻ വേണ്ടിട്ട് തന്നെ അവിടെ പോയേക്കവാ അപ്പോ ഫാമിലിയെല്ലാം തൃശ്ശൂർ തന്നെ അല്ലേ
ആ ആ ആ ആണ് ഉം സ്ഥലൊക്കെ പറയാൻ പാടോ അറിയില്ല
ആണോ ഹിഹി അങ്ങനെയുണ്ടല്ലേ മ് ശരി ശരി
ആ പിന്നെന്താ
പിന്നെതാണ് ഇങ്ങനെ പോകുന്നു ഭയങ്കര ചൂടും
ആ നാ നാ അവിടെ നാട്ടി- ട്ടിൽ മഴ നേരത്തെ ആരോ വിളിച്ചപ്പോ മഴ പെയ്യാന്ന് പറഞ്ഞിരുന്നു കാലത്ത്-
ഇവിടെ ഇവിടെ മഴയില്ല ഇവിടെ മഴയില്ല ഭയ- ങ്കര ചൂടാണ് ഒരാഴ്‌ചയാ ട്ട മഴയില്ല മഴ ഒട്ടും മഴയില്ല ഭയങ്കര ചൂടാണ്
ആഹ വായിക്കാനൊക്കെ ഇഷ്ടാണോ
ആ വായിക്കാൻ ഇഷ്ടമാണ് വായിക്കും വലിയതായിപ്പൊ എന്ത-?
ഹോബീസ് ഒക്കെ ആയിട്ട് എന്താ ചെയ്യാറ്
ഹോബീസായിട്ട് വരയ്ക്കും വരയ്ക്കും
ആഹ് ആഹ് ആഹ് വരക്കും ആഹ ആ അ ആ
ഡ്രോയിങ്ങ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്
ആഹ പഠിപ്പിക്കാ പറയുമ്പോ കൊറേ പണി ഉണ്ടാവൂല്ലേ അവരെ പേപ്പർ നോക്കലും അങ്ങനെ
അതെ അതെ അതെ അതെ കൊറേ പണിയുണ്ട് നമുക്ക് ലെസൺ പ്ലാന് റെഡി ആക്കണം അങ്ങനെയൊക്കെ
ആഹ എന്റെ അവിടെ എന്റിക്കാക്കാന്റെ വൈഫ്‌ ടീച്ചറാ ആഹ് അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട്. താത്താന്റെ ഇന്റേൺഷിപ്പിന്റെ ആ സമയത്തൊക്കെ ഭയങ്കര കുറേ പേപ്പറും ആ റൂമ് ഫുള്ള് കുറേ പേപ്പറും ചാർട്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരലൊക്കെ കാണലുണ്ട്
ഉം ഇപ്പൊ പിന്നെ നമുക്ക് ചാർട്ടിന്റെ ഒക്കെ ആവശ്യം വലുതായിട്ടങ്ങ് വര- രുന്നില്ലല്ലോ എല്ലാം നമ്മള് ഇപ്പം ഡിജി- റ്റലായില്ലെ
ക്കം ഇത് ഇന്റേൺഷിപ്പിന്റെ സമയമായ കാരണം തോന്നണ് അവർക്കിങ്ങനെ വരക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ എന്താ കുട്ടികളൊക്കെ എന്താ ചെയ്യണത്
പിള്ളാരൊക്കെ ഉണ്ട്ങ്ങന പ്പുണ്ട് ഉ
ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടാവൂലെ
ആഹ ഭക്ഷണം കഴിച്ചു നേരത്തെേ കഴിച്ചു ആഹ കഴിച്ചു കഴിച്ചു
ഇത് പന്ത്രണ്ടര ആുമ്പോക്കക്ക് കഴിക്കും ഇവിടെ വന്ന
ആണോ രാവിലത്തെ ഭ കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അ പിന്ന അ ന്ത്രണ്ടരയായ ഇപ്പൊ കഴിച്ചു
ആഹ പിന്നെ എന്ന എന്തായിന്ന് വെച്ചേക്ക്േ ഞാനേ ചോറ് കഴിച്ചി രാവിലെട്ടെ കഴിച്ചു
കഴിച്ചു അല്ലെ അപ്പം പിള്ളേരെ എല്ലാരും കൂടെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കും അല്ലേ
ആഹ ഞങ്ങ ഇ നാലാൾക്കാർ അപ്പ രണ്ടാൾക്കാര് രണ്ടാൾക്കാർ എന്ന ഇന്ന് രണ്ടാളാണെന്നുണ്ടെങ്കിൽ നാളെ അത്ര രണ്ടാള അങ്ങനെയൊക്കെ ആട്ടാ അങ്ങനെ അങ്ങോട്ട് പോ ആ ആ എന്നായിക്കോട്ടെ ശരി എന്നാ ആ ആ